ഹലോ കേൾക്കുന്നില്ലേ
കേക്കുന്നില്ലേ
ആഹ്ണ്ട് ആഹ് കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ആ കേക്കുന്നുണ്ട് ആ സുഖം എന്താ ഇങ്ങളിവിടെ
ചോറൊക്കെ കഴിച്ചോ ഒക്കെ സുഖം ചോറ് കഴിച്ചോ ഹലോ
ഇല്ല
ഉം ഇപ്പ ടൈം ആയി തൊടങ്ങില്ലേ രണ്ട് മണിയാവാനായില്ലേ
ആഹ്
രണ്ട് മണിയാവാനായിരിക്കില്ലേ
വെയ്യ പൊറമേ കളിച്ചിങ്ങ് ഇരുന്നു പോയി
ഹഹ
നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് അയിച്ചു നിസ്കാരൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ട് ഇരിക്കുവ
ഉം മോനൊരാളുണ്ട് ചെറുതാ അംഗനവാടിയിലാ പോണേ
ആ ഇവിടെ എനിക്കുണ്ടൊരു മൂന്ന് വയസ്സ്കാരി മോള്
ഏഹ്
പോവല് ക ഇല്ലല്ല പോവല് കടത്തിട്ടില്ല
ഏഹ്
ഇവിടെ കൊറച്ച് ദൂരണ്ട് അംഗലവാടിക്ക്
ഏഹ്
പോവല് നിർത്തിയില്ല പിന്നെ എന്തൊക്കെ ഉച്ചക്കൽത്തെ ഭക്ഷണം
ഉച്ചക്ക് ചോറ് കറി മീൻ പൊരിക്കാന്ന് ഏഹ് ഇളവന് എളവൻ തേങ്ങരച്ച് വെച്ചു
ഉം ഒറ്റക്കെ ഉള്ളൂ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാന്
ഉം ആഹ് ഞാനല്ലേ ഉള്ളു
ഉം അതന്നെയാണ് മടി
ആ എല്ലാരും ഇണ്ടാവങ്കി വേണ്ട കഴിച്ചോ ആഹ്
ആ ഇണ്ടാക്കാനും തിന്നാനൊക്കെ മടിയാരിക്കും
ആഹ്
വർക്ക് എന്തെ ചെയ്യുന്ന ആളാണോ
ഇല്ല ഞാൻ ചെയ്തീനു ഇപ്പം ചെയ്യുന്നില്ല ടീച്ചറായിട്ട് വർക്ക് ചെയ്തീനു
എങ്ങനെ എൽ പി ആയി യു പി ഹൈസ്കൂൾ എങ്ങനെയാണ്
ഞാൻ കെ ജി സെക്ഷനാ
ഓഹ് പിന്നെ നിർത്തിയതായിരിക്കൂല്ലേ.
ആഹ് ഞാൻ ഇങ്ങനെ ഇതുവരെ തറവാടില്ലേനു ഇപ്പ വീട് ഇങ്ങോട്ട് മാറിയതാ. അപ്പൊ ഇവരെ ഇട്ടിട്ട് പോവാൻ വയ്യ
അങ്ങനെ
മറ്റേ ഉമ്മാൻ്റെ അടുത്ത് ആക്കി പോലേനു പിന്നെ തറവാട്ട്ന്ന് ഇങ്ങട് പോന്നേൻ്റേഷം പോയില്ല.
ഉം അടുത്തന്നാണോ
അല്ലല്ല ഇപ്പൊ കൊറച്ച് ദൂരത്താ.
അല്ല സ്കൂള്
ആ അത് തറവാടിന്റെ അടുത്തായിനു ആഹ് തറവാടിൻ്റെ അടുത്തേനു.
ഉം അപ്പൊ പിന്നെ സുഖം ആയിരുന്നല്ലേ മോൻ ചെറുതായാലും പാലൊക്കെ കൊടുക്കാനൊക്കെ വരേന്നുല്ലേ
അല്ല. ഞാന് പാലു കുടിയൊക്കെ നിർത്തിയേന്റെ ശേഷാണ് ഞാൻ പോവല് തുടുങ്ങിയത്.
ഏ
ഒരു കൊല്ലം ആഹ് അങ്ങനെ. രണ്ട് വയസ്സ് നിർത്തി പിന്നെ അങ്ങനെ ഒരു കൊല്ലം പോയി.
ഉം പിന്നെ എന്താ. ട്രിപ്പൊക്കെ പോണ ആളാണോ?
ട്രിപ്പ്. അമ്മക്ക് പോവാനൊക്കെ നല്ല പൂതിയാ. പക്ഷെ കൊണ്ടാനാളില്ല.
ഹസ്ബൻ്റ് നാട്ടിലില്ലേ.
ഇണ്ട്. എന്നാലും മൂപ്പർക്ക് വല്യ ഇൻട്രസ്റ്റ് ഇല്ല. ട്രിപ്പ്
ഉ ഉം എന്റെ ഹസ്ബൻ്റ് അച്ചേക്കന്നെ മൂപ്പര് ഒറ്റക്കു പോവു ഫ്രണ്ട്സായിട്ട് പോവാണെങ്കി മുന്നൊക്കായിരിക്കും. ഞമ്മളുണ്ടെന്ന് പറഞ്ഞാ അവൻ ഇങ്ങനെ നിന്ന് നിന്ന് നിന്ന് പിന്നെ എന്നെങ്കിലൊക്കെ ഒന്ന് പോകും.
ഉം ഇത് ഫ്രണ്ട്സിന്റെ എപ്പളും പോലാ നമ്മളെപ്പളും വരൂല അങ്ങനത്രടേ ടൈപ്പാ
അങ്ങനത്തെ അതൊന്നും ഇഷ്ടല്ലാത്ത ആളായിരിക്കും.
ഉം ഇസ എപ്പെളേലൊക്കെ ഇപ്പൊ കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞ ല്ലം പോയിനു.
ഞങ്ങള് അങ്ങനെ
ഉം ആഹ് പ്ലേനൊക്കെ പോകുമ്പോ അല്ലാതീ പോയ് പോരും. ഉം
പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്ക ക്കാറില്ലേ?
ആഹ് അതുണ്ട്. അതെല്ലാഴ്ച്ചേം പോവും. അങ്ങനെ പോകും. അല്ലാതെ ദൂരൊക്കെ അങ്ങ് അങ്ങനെ ട്രിപ്പായിട്ട് അങ്ങനെ പോവൂല. വെറുതെ ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ കളിക്കാനൊക്കെ ഇവനക്ക് സൗകര്യം കുറവാ. അപ്പൊ പാർക്കിലൊക്കെ അങ്ങനെ പോകും.
ആഹ്. ഞങ്ങളവിടെ അടുത്ത് പാർക്കൊന്നുല്ല. ഞങ്ങളൊരു ഗ്രാമ അങ്ങനെൊര് ത്തിലാണ്. പിന്നെ അവർക്ക് ഇവിടെ കളിക്കാൻ ഇവിടെ മുറ്റോം തോടും അങ്ങനായിട്ട്
ആഹ് ഇവന് ഞങ്ങള് പിന്നെ സിറ്റിന്റെ അടുത്താ. സിറ്റിക്ക് അങ്ങട് എത്തിയിട്ടില്ല. എന്നാലും
അടുത്താണ്. ഉം അപ്പൊ പിന്നെ അധികം പുറത്തിറങ്ങാനും
ആഹ്
ഒന്നും കഴിയില്ലായിരിക്കൂലേ. ഇവ ഇവിടെ പിന്നെ മുറ്റത്ത് തന്നെ. മഴയില്ലാഞ്ഞ മുറ്റത്ത് തന്നെ.
എം
പിന്നെപ്പെന്താ ഹസ്ബെന്റ് ആഹ് ഇപ്പൊരു മഴ പെയ്ത് ചോർന്നു
ഏഹ്
നല്ലൊരു മഴയ്ത് ചോർന്നു
ആഹ്
ഇങ്ങ
ഉം ങ്ങളെ ഹസ്ബന്റെന്താ ഗൾഫില? ഉം വടെ
ആഹ് ഗൾഫില ഏഹ് ഗൾഫില
ഇങ്ങക്കെത്ര ആൾക്കാരാ?
രണ്ടാൾക്കാര്
എഹ് അത് വെൽതാ ഫസ്റ്റ്ത്തെ
ഒരാൾ ആഹ് ഏഴാം ക്ലാസ്സ് പഠിക്കാണ് ഒരാള് പിന്നെ മൂന്നൈസ
ഏഹ് ഉം
ടീ അംഗലവാടിലെന്തെ ഇവൽക്കെന്തെ പഠിപ്പിക്കൊ അങ്ങനൊക്കെന്തെങ്കിലുണ്ടോ?
ആഹ് പടിപ്പിക്കൊന്നുല്ല പാട്ടൊക്കെ പഠിപ്പിക്കും അല്ലാതെങ്ങനെ
അല്ലാത്തെ പട്ത്തൊന്നുല്ല എയ്ത്ത് അങ്ങൻത്തൊന്നുല്ല ഞാൻ ജെസി പാട്ടൊക്കെ പഠിപ്പിക്ക എട്ക്കട്ക്ക് ഇവട്ന്ന് പാട്ണാണാ ചെൽപ്പങ്ങനെ വന്ന് ഞാന് സൗണ്ടെക്കുമ്പോ വന്നതാ അപ്പെതെലും പഠിചേ പാട്ടൊക്കെങ്ങനെ പാട്ണ്ടാവും പിന്നവര് എ ബി സി ഡിയൊക്കെ നല്ലോം പാടലൊട്ങ്ങി പറയൂല പാടും ഉം ഉം ആഹ് അതങ്ങനെ ആഹ് ഫ്ലോലങ്ങനെ പോവും അല്ലാതെ നിർത്തി നിർത്തി ചോയ്ച്ചാ കിട്ടൂല ആഹ് പാട്ട് പാടാം പർഞാ അഹ് പാടിതരും
ഉം പിന്നെ ഫുഡൊക്കെ സ്വന്തം കൈക്കല് പടിക്കുലേ
ആഹ് അതാള്ളെ കാര്യായ്ട്ട് ഇപ്പത് ഓന് തെടങ്ങ്ണൊള്ളു ഞാൻ തന്നെ തിന്നാകൊട്ക്കലും ആക്കലൊക്കെ ഞാൻതന്നെന്നു അപ്പ ആഹ് ഒരു പ്രശ്നണ്ട് ടീച്ചർണ്ട് തിന്ന്ണൊന്നുല്ല്യ ന്നൊക്കെ പർഞ്ഞ് ഞാ പർഞ്ഞ് ഞാവാരിക്കൊട്‌ത്താലാണ് തിന്നല് അല്ല ഇപ്പങ്ങനെ ഞാൻ കൊട്ത്താലും പറിം വാണ്ട ഞാൻ തിന്നോളാ ആഹ് ഞാൻ തിന്നോളാ പറയും ഇപ്പൊറ്റക്ക് തിന്നാള്ള അറ്റന്റൻസ് വര്ലൊട്ങ്ങീണ്
ആഹ് ഇവടെക്കെ ചോറ്ണ്ട് വൾ മ്പ്യാ ആദ്യം ഫോണ് പിന്നെ ഞാനാണ്ട് വാരി കൊടുക്കണം
ഏഹ്
ഫോണില്ലാതെ ചോറർങ്ങുല ഒരു കല്ല്യാണത്തിനൊക്കെ പോയപ്പന്താ ബുദ്ധിമുട്ട്ന്നല്ലേ നമ്മളെന്നെ ചേലാക്ക്ണതാണ് ഭക്ഷണം കഴിക്കാത്തപ്പോ അതേങ്കിലും അത് കെര്തികാണ്ട്
ആഹ്
ഷിലാക്കും ഞാൻ ഭക്ഷണം കഴിക്ണ നേരത്ത്പൊ ഫോൺ മാണം അല്ലെങ്കിലൊന്നങ്ങനെ വാണ്ട
ഭക്ഷണം കഴിക്ണ നേരത്ത് ഫോണ് വാണം അല്ലാതെപ്പ ഞമ്മളെന്തെ റീൽസ് ത് കണ്ടിരിക്കാണെങ്കിലും അങ്ങനെന്നും വന്ന് കാണൊന്നുല്ല
ആഹ് ഞാന്പ്പോ അങ്ങനെ കൊട്ക്കലില്ലേനി ബസ്സിലൊന്നും അപ്പന്റെ അമ്മായിമ്മങ്ങനെ പറിം കൊട്ത്താളാ കൊട് കൊട്ത്താ തിന്നോളും കൊട്ത്താ തിന്നോളും ഇപ്പ തിന്നാ മടേനീ വസ്സിലൊക്കെ കൊട്ത്താളാ കൊട്ത്ത അഹ് തിന്നോളും തിന്നോളും പർഞ്ഞ് ഇമ്മന്നെ ഇമ്മന്റെ ഫോണ് ഇട്ത്ത് കൊടുക്കും ഇന്നട്ടങ്ങനെ തിന്നാകൊട്ക്കും അഹ് പിന്നെ ആണ്ട് ശീലായി ഓൻക്ക്
ഉം ഇതും അങ്ങനെന്നെ അമ്മള് തിന്നാതെ
പറ്റൂല ആഹ് ഉം
ചെർപ്പത്തില് തിന്നാത്തപ്പം ഞാനും അങ്ങനെന്നെ ഒര് ഒന്നര വയസ്സൊക്കെ ആയപ്പോ എങ്ങനെങ്കിലും തിന്നട്ടെ രാത് ത്രി അമ്മളെ കെടന്നോറങ്ങാനും അയക്കാത തായപ്പം ഫോണെങ്കി ഫോണ് കെര്തി കൊട്ത്ത് ശീലാക്കിപ്പോ അതോണ്ടന്നെ കുടുങ്ങിക്ക
ആഹ്
ഇപ്പ ഞ്പ്പം ഞമ്മള് കൽ കല്യാണ പെരീ പോയ്ക്കാണ്ട് ഭക്ഷണം കഴിക്കാണെങ്കിലും ഓക്ക് ഫോണ്
ആഹ് ഫോണ്
ഉം
ഉം ഉം
ഇനിപ്പ ഇത് എങ്ങനെ മാറി കിട്ടാ ഇനിപ്പ ഈ അംഗലവാടിയിലും നൈസറിലൊക്കെ പോയ്ക്കാണ്ട് ഇങ്ങനെ അവിടന്നന്ന് കഴിച്ചതലാവകുമ്പം ശരിയാകു ആവോ
വിചാരിക്കണം അത്രയും നേരമാണ് കുറഞ്ഞിട്ടുള്ള സ്ക്രീൻ ടൈമേ മറ്റ ഇവിടെ ഇരുന്നാലും ഫുള്ള് ഫോണ്ന്നെ ഫോണ് ടി വി ഫോണ് ടി വി ഇതങ്ങ് മാറി മാറി ഇതന്നേ.
ഉം ഇത് അങ്ങനെയൊന്നുംല്ല ഇത് ഇവൾ ന്ന അങ്ങനെ വേണെന്നല്ലോ എന്റെറെ വീട്ടിലെത്തിയ അങ്ങനൊട്ടോ.
ഞാൻ കൊ ആ പർണ്ണാ കേക്കുല അസുഖം എന്തേലും കണ്ണ്ന് എന്തേം പ്രശ്നം വരുമ്പോ ഇങ്ങളെന്നെ കൊണ്ടോയ്ക്കൊണ്ടി നമുക്ക് പോന്ന് തി ന്നാമ തില്ലോന്ന വള നല്ല ചെിലവാക്കണ്ട ആണള്ള ഇപ്പൊീന്റെ എടത്തിന്റെ മക്ക ക്കപ്പൊ കണ്ണിനു അ സുഖ അതാ ണ് സ്പെൻഡ്‌ ഇത കണ്ണും ചോറുക്ക അലർജിന്റെ പ്രശ്നില്ല ഉ
എന്റെ മൂത്ത മോള അങ്ങനെ കണ്ണട വെക്കണ്ട് അത് പിന്നെ ഫോൺ കണ്ടിട്ടൊന്നല്ല. കേട്ടോ ചെറുപ്പത്തിൽ അങ്ങനെ എന്റെ കൈൽ അങ്ങനെ ഫോൺ ഈ ട്ട ച്ച് ഫോൺ ഒന്നും ഇല്ലയി ന്നു. സ്വിച്ച് ഫോണിൽന്നോ അങ്ങനെ കാണാനൊന്ന അന്ന് ഓള് ചെറുപ്പത്തിൽ അങ്ങനെ ഇതായിട്ടില്ല. ഒന്നാം ക്ലാസ്സില് ആയപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. കൊറോണന്റെ ടൈമില്. അപ്പളാ പിന്നെ മനസ്സിലായത്.
ആ ആ
നമ്മള്ഈ ടി വിൽ ഇങ്ങനെ ക്ലാസ്സ് ഇട്ട് കൊടുത്തപ്പം ഓക്കും ഇങ്ങനെ ഒര അക്ഷരങ്ങളൊന്തും ഓ ക്ക് കാണണില്ല. അയിൽ പിന്നെ ഞമ്മൾകൊണ്ടുപോയി കാണിച്ചു കാണിച്ചു ഇപ്പം കാഴിച്ചൊക്കെ കുറവുണ്ട് പിന്നെ ഒന്നു മുതല് കണ്ണട വെയ്ക്കന്നെ. ഇപ്പോൾ എയ്യാ ക്ലാസ്സിലെത്തി.
ഉം.
പിന്നെ എന്തൊക്കെയുണ്ട്?
പിന്നെ എ ന്താ?
ഉം റേഞ്ച് കുറവുണ്ടോ അവിടെ?
ആഇവടെ നല്ല മഴയുണ്ട്.
അങ്ങനെ ഇടക്ക ഇങ്ങനെ വീയ് ങ്ങി വിയ്ങ്ങി പോണ ണ്ട്..
ഉം.
കേക്കണില്ല എന്നാ ശരിട്ടോ.
ര എന്ന റേഞ്ചിന്റെ പ്രശ്ന ആ എന്നായിക്കോട്ടോ-